ഹലോ കേക്കുന്നുണ്ടാ
ആഹ് കേക്കണ്ട്
ആഹ് എന്തൊക്കെയ വിശേഷങ്ങള് സുഖം തന്നെയാണോ
ആഹ് നല്ല വിശേഷം സുഖമാണ് എന്തെങ്ങളെ വിശേഷങ്ങള്
ആഹ് സുഖം തന്നെ ഇപ്പൊ അവിടെ മഴയുണ്ടോ
ആഹ് നല്ല മഴ അവിടെയില്ലേ
ആഹ് ഈടെ ഈടെ ചെറുങ്ങാനാ പാറുന്നോളു മയ ഇപ്പൊ കൊറവാണ് നേരത്തെ നല്ല മയണ്ടേനും നിങ്ങള അടിയോ
ഇവിടെയും ഒന്ന് ചെറിയ വെയിലുണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴയുണ്ട്
ഓഹ് ഓഹ് ആഹ് പിൻ കുട്ടികളെല്ലാം കളിക്കുന്നു ഇന്നോ സ്കൂള് ലീവ് അല്ലേ നിങ്ങളെ മക്കളെല്ലാം എന്നാ ഇതാ എന്നാ ചെയ്യുന്നേ
ആള് ഇവിടെണ്ട് ചെറിയ ആള്
ഓഹ് ഓഹ് ഓഹ്
ഫുഡക്കിലൊക്കെ കഴിഞ്ഞോ ഭക്ഷണൊക്കെ ആഹ് ഭക്ഷണക്കായി ആഹ്
ആഹ് കഴിച്ചോ
ആഹ് കഴിച്ചിട്ടില്ല മോനക്ക് കൊടുക്കാനുണ്ട് കഴിക്കാനുംണ്ട്
ആഹ് എന്താ ഫുഡ ആക്കീനിന്ന്
ഇന്ന് ഫുഡ് എന്താ ചോറും ചിക്കൻ വരട്ടിയതും പാറും ശരി എന്താ നിങ്ങളവിടെ ഫുഡ്
പയറുപ്പേരി എങ്ങനെയാണ് ആക്കേണ്ടത് അത് എനക്ക്റിയില്ല ട്ടാ
പയറുപ്പേരി പയറുപ്പേരി നമ്മള് പയരുണ്ടല്ലോ
ആഹ് ആഹ്
ഓഹ് അത് അത് നമ്മള് ചെറുതാക്കിട്ട് കട്ട് ചെയ്യാ നല്ല കഴുകിയതിന് ശേഷം നല്ല ചെറുതാക്കിട്ട് കട്ട് ചെയ്യ നല്ല ചെുതാക്കിന്ന് പറഞ്ഞാൽ നമ്മള് ബീൻസ് ഒക്കെ നറുക്കൂലേ
ആഹ് ആഹ്
അങ്ങനയല്ല പക്ഷെ കൊറച്ച് കൂടെ ഒരു ഒരു രണ്ടിഞ്ച് ആഹ് അതല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുക
അപ്പോൾ ഇതിൽ ഉള്ളിയൊന്നും ഇടൂല
മൺചട്ടിയിലോ വെളിച്ചെണ്ണ പിന്നെ ഇത്തിരി ഉള്ളി ആഅത് ഞാൻ പറയട്ടേ ഞാൻ പറഞ്ഞു തരാം ചട്ടി വെച്ചിട്ട് നമ്മൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കൂലേ എന്നിട്ട് അതിൽ ചെറിയുള്ളി ഇട്ടിട്ടത് അത് വാട്ടും വാട്ടിയിട്ട് പയറിടും വെള്ളൊഴിക്കുക ഉപ്പൊഴിച്ചിട്ട് ഒരു ചെറിയ മീഡിയം നല്ലത് ചെ ചെറിയൊരു തീയില് അത് വെക്കുക മൂടിവെക്കുക പിന്നെ അടക്കൊന്ന് ചെന്ന് നോക്കിയാൽ മതി ഞാൻ പറയട്ടെ വെള്ളം എല്ലാം വറ്റിപ്പോയയി ണ്ടാവും ഒരു അതിന്റെ ഒരു മൂടി പോണം വെള്ളം വേണ്ട ഒരു
അതെ അതെ കൂട്ടിയെ ക്കെല്ലാം നല്ലതല്ലേ ഈ പയർ വർഗമെല്ലാം ടിഫൻ ക്കിട്ട് കൊണ്ടുപോണ് അതുകൊണ്ടാണ് ഞാൻങ്ങനെ ചോദിച്ചത് അപ്പൊ അങ്ങനത്തെല്ലാം ആ സ്നാക്സ്ല് എന്റെ ടൈംസ് എല്ലാം ആക്കിട്ട് ഹോ അം ഇതാക്കിയാല് നല്ല സ സാധനല്ലേ ഇങ്ങനത്തെ പയർവർഗങ്ങളല്ലന്നണ്ട് പക്ഷെ എന്റെറെ മക്കളെല്ലാം നൂഡിൽസ് അങ്ങനത്തെെല്ലാം കഴിക്കും ഇങ്ങനത്തെ ഇന്നും വേണ്ടി വരൂല്ല ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ കൊടുക്കുമ്പോം വേണ്ടി വരും വരൂല ഇവരിക്ക് ഇവരിക്ക് ഇങ്ങനെ ഇങ്ങനെ ബിസ്കറ്റ് വേണോ നൂ
ഈ ജനം ഈ കാലക്കത്തെ
ആഹ് അതെ അതെ നി നിങ്ങള മക്കളങ്ങന തിന്നാ എന്തെല്ലാ കൊണ്ടക്ക് സ്നക്സ് ആഹ്
പയർ പേരിം വീട്ട പേര് അങ്ങനെല്ലാം കൊ ണ്ടായിന്ന് ഇപ്പത്തെ കാലത്തെ കുട്ടികൊക്കെ നേര നേര മറിച്ച് ന്താ നൂഡിൽസ് മക്രോണി അങ്ങനെ ഓരോ ഫുഡ്ഡങ്ങുണ്ടാകു
ആ ആഹ് നിങ്ങളെ മക്കള് അപ്പോ സ്നാക്സ് ടൈമ്ണ്ടാ ഹെ ഉസ്കൂൾ അങ്ങനെ സ്നാക്സ് ഈ സ്കൂളുണ്ട് നമ്മള സ്കൂളുണ്ട് അപ്പൊ നിങ്ങളെ ആട അഅ് സ്കൂൾണ്ട് സ്നാക്സ് ടൈമ് നന്നിട്ട് പതിനൊന്ന് മണിക്ക് ഇണ്ടാവലുണ്ട
കു ആഹ് സ്കൂൾക്കു ഉണ്ട്. ഇൻറർവൽ ടൈമൊക്കണ്ടല്ലോ ആ ടൈമിലൊക്കെ ചെറിയോര്ക്ക്ന്താ സ്നാക്ക് ടൈമ്ണ്ടാവും പക്ഷെ ഇന്റെ മോന്ക്ക് നല് വയസ് സാവണുള്ളു ആളെ ചേർത്തിട്ടില്ല ചെറിയ മോന
ആഹ് ഒ ഒരുമോനോള്ളൂ?
ഒരു മോനെ ഉള്ളൂ.
ഓഹ് അങ്ങനെ ആഹ്
കല്യാണം കഴിഞ്ഞിട്ടിപ്പ നാല് അഞ്ച് വർഷാവാനായി.
ഓഹ് അങ്ങനെ ആഹ് പിന്നെ ഹ വേറെന്തെല്ലാ അ വിശേഷങ്ങൾ കുടുമങ്ങള് ഇട ഫാമിലി ആയിറ്റാ ഒപ്പരായിട്ട് ജീവിക്കുന്നയാ അല്ലെങ്കില് വേറെ സെപ്പറേറ്റായിറ്റോ? നിങ്ങളെന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നെ?
ആഹ് അവിടെ ഭർത്താവിന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, ഭർത്താവ് ഉള്ളു അനിയന് പൊർത്ത് അതെ അതെ ഭർത്താവിൻ്റെ വീട്ടിലാ.
ഓഹ് ഇവിടെയല്ലാം നമ്മള വീട്ടിലെന്ന താമസി
ആഹ് കണ്ണൂർക്കാരാവല്ലേ കണ്ണൂർകാരൊക്കെ അങ്ങനെയല്ലേ അവരെ വീട്ടില് പിന്നെ സ്വന്തം വീടെടുത്തിട്ട് മാറി താമസി ല്ലല്ല.
ആഹ് ആഹ് അതുപോൽത്തെ ഇത് സിസ്റ്റാണ് ഇവിടെ
ആഹ് ഇത് ഞങ്ങള് ഭർത്താവിന്റെ വീട്ടിലെന്നെയ ഭർത്താവിന്റെ അനിയ പ്പ വിടെ നാട്ടിലില്ല അവര് ന്താ പൊറത്താ.
ആ ആഹ് ങ്ങനെ ആഹ്
കല്യാണം കഴിച്ചു പോയി അവര് അതുകൊണ്ടവരെടക്ക് വരും ന്ക്കും ഇപ്പ
ആഹ്
ഇന്റ വീട്ടില്ണ്ട്.
ആ ആഹ് അങ്ങനെ ഓഹ് ഇപ്പോ അപ്പൊ ഉസ്കൂളല്ലാപ്പോ ഏട്യാ ഏത് ഏടിയ ചേർത്തിയപ്പോ ഭർത്താവിന്റെ വീട്ടിന്റെടു ഉള്ള സ്കൂൾ അല്ലെ നിങ്ങളെ?
ഞ്ഞി നോക്കണം ഒന്നെങ്കി ആഹ് ഭർത്താ ഇല്ല ഭർത്താവിന്റെ വീട്ടിന്റെ വിടെള്ള സ്കൂളില ചേർക്ക
ആഹ് ആടെ നിക്കുമ്പോ ആഹ് അതെയ ആടെ നിക്കുമ്പോ ആഹ് ആ അങ്ങത്തെ സ്കൂളല്ലേ ചേർത്താൻ പറ്റു അപ്പൊ ദൂരാ ദൂരായി പോവൂലേ അപ്പൊ നിങ്ങളെ വീടു അങ്ങെ അങ്ങെ വീടു ദൂരം കൂടുതലാ?
ദൂരം അത്രക്കൊന്നും ഇല്ല ഒരു ഇരുപത് മിനിറ്റിന്റെ യാത്രെ ഉള്ളു.
ആഹ് ആഹ് അങ്ങനെ ആഹ് വേരാ ന്ത്
ങ്ങളാ ഭർത്താവിന്റെ വീടവിട ട്‌ത്തെന്നെയാണോ?
ആഹ അല്ല കൊർച്ച് ദൂരണ്ട് അയത് ഒരു ബസിന് പോകേണ്ട ദൂരണ്ട്. ആഹ് അപ്പൊ ആഹ് അല്ല നാട്ടിലല്ല ഗൾഫിലാന്ന്
ആഹ്
ആഹ് അങ്ങനെ
ഓ സ്വന്തായിട്ട് വീട്ട്ല അതോ വേറെ വീട്
അല്ല സ്വാ സ്വന്തായിട്ട്ള്ള വീടെന്നെണ്
ആഹ്
ആഹ് അപ്പൊ നമ്മള് ഇത് കണ്ണൂര് ഭാഗത്തായോണ്ട് നമ്മള് അല്ല ഇ ഇങ്ങ ഇങ്ങനെ ഇങ്ങനെയല്ലെ നിക്ക്വ അപ്പൊ അതോണ്ട് നമ്മളെ നമ്മളെ വീ വീട്ല് നമ്മളെല്ലം വീട്ടില് ഏ അല്ല ഭർത്താവിന്റെ വീട്ടില് നമ്മള് നിക്കുലാലോ
അതെന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണം കഴിഞ്ഞാ നമ്മളെ വീട്ടിലല്ലേ നിക്ക അപ്പൊ പിന്നെ പിന്നെ നിങ്ങള് വേം വീടൊക്കെ മാറിപ്പോവോ സ്വന്തായിട്ട്
ആഹ് പിന്നെ പിന്നെ രണ്ട് മൂന്ന് കുട്ട്യാളാകുമ്പോ എന്തായാലും വീട് മാറിപ്പോം അട്ത്തെന്നെ സെപ്പറേറ്റായിട്ട് വീടെട്ക്കും അ അങ്ങനെണാ സിസ്റ്റം ആഹ്
ട്ട്യോളും മൊനിയന്മാരൊക്കെ ണ്ടോ
ആഹ് എനക്ക് രണ്ടാങ്ങളാരുണ്ട് അത് ഒര് ഇത്താത്യുണ്ട് നിങ്ങക്കോ
ഇൻക്ക് രണ്ട് കാക്കാര്ണ്ട് ഞാനുള്ളു വേറാരുല്ല ഭർത്താവിന്റെ വീട്ട് ഇല്ലല്ല ഒരാള് കല്യാണം കഴിഞ്ഞു ഒരാള് ദുബായില് വിദേശത്ത് പണിയെടുക്ക
ഓ അങ്ങനെ അവര് പഠിച്ചേരിക്കും ല്ലെ അവര് ദുബായില് ദുബായില് ജോലി ചെയ്യുന്നവര് പഠിച്ചേരിക്കും ല്ലെ പഠിച്ചിട്ട് ജോലി കിട്ടിയതാ ആഹ് അങ്ങനെ ആഹ് ആഹ് പിന്ന നിങ്ങൾ എത്ര വെരെ പഠിച്ചിന് ആഹ് എത്ര വെ
ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ഡിഗ്രി കംപ്ലീറ്റ
അ ആഹ് അ അറബിക്ക് വിഷയെടുത്തിന് അയ്നെങനെ
അല്ലല്ല ഞാൻ ഇംഗ്ലീഷായിരുന്നു ബി എ ഇംഗ്ലീഷ്
ഓ ഇംഗ്ലീഷ് ലിറ്ററേച്ചറെടുത്ത് നെ അത് അതെന്നെ ഞാനും എടു
അല്ല അല്ല ഇംഗ്ലീഷ് ഫംഗഷനൽ ഇംഗ്ലീഷ്ല്ലേ ഗ്രാമറ്
ആഹ് പിന്നെ ആഹ് ആഹ് ആഹ് ബി എ ഇംഗ്ലീഷെന്നെ ഞാനും പഠിച്ചത്
ലിറ്ററേച്ചറ് വെര ഞങ്ങക്ക് ഇത പി ജി ഭാഗൊക്കായിട്ടാ വെരാ
ഓ ഓ അങ്ങനെ ആഹ് വേറെന്താപ്പ വിശേഷങ്ങള്
നിങ്ങളവടെന്താ ഫ് ഇങ്ങള് നല്ല നല്ല ഫുഡോക്കെ വെറൈറ്റിയാക്കി ണ്ടാക്കും ല്ലെ
ആഹ് വെറൈറ്റി എല്ലാക്കല്ണ്ട് വെറൈറ്റി നമ്മള് അത് ഇത് വൈകുന്നേരത്തെ ഏ സ്നാക്സ് ടൈമെല്ലാം അങ് അങ്ങൻത്തൊരു ടൈമ് വെറൈറ്റി ആക്കും പിന്നെ ഹ് രാത്രി എല്ലാം അങ്ങനെ വെറൈറ്റി ആക്ക്വ നിങ്ങളെന്തെല്ലാ വെറൈറ്റി ആക്കല്
ഇത് കണ്ടോ ഫോണ്
എച്ചിപ്പത്തിരി ഇണ്ടാക്കൽല്ലാ അതെങ്ങെത്തെയാ അതെങ്ങെനെയാ
എർച്ചി പത്തിരി ഇൻക്കും അറീല ഇങ്ങെക്ക്
എർച്ച് ഇ ഇല്ല എർച്ചിപ്പത്തിരിയാക്കാറില്ലാ
ഇൻക്ക്യ്ഏകദേശൊരയ്ഡ്യ വെച്ചിട്ട് നമ്മെള് എങ്ങെനെ സമൂസ ഷീറ്റൊക്കെണ്ടല്ലോ
ആഹ് ആഹ്
അതെ ക്കെ വെച്ച്ണ്ടാക്കുംന്ന് കേട്ട്ട്ട്
ഓഹ് അസ് സമോശ സ് സജി ഇത് ആഹ് ആഹ് അത് ഫു ഉള്ളി മസാലെയെല്ലാം ഇട്ട് ട്ട് അങ്ങെനെ ഇരിക്കുവല്ലേ എന്നിട്ട് അയ്ന്റത്ത് എർച്ചി ഇട്ടിട്ട് അങ്ങെനെ കോട്ടലാ അതാ ഇങ്ങെള് ഉദ്ദേശിച്ച എർച്ചിപ്പത്തിരി ൻക്കും ഇങ്ങെളെ എർച്ചിപ്പത്തിരിയും നമ്മ നമ്മളിവ്ടെ വേറേ എന്തെങ്കി ഐറ്റത്തിന്റെ പേര് മാറ്റായ്ര്ക്കോ അതുകൊണ്ടാ അൻക്ക് തിരിയാത്തെത് ഇങ്ങെള് എർച്ചിപ്പത്തിരീന്ന് പറയ്ന്ന നമ്മെൾ വേറെയെന്തെങ്കിലും പറയ്ന്ന്ണ്ടാവും അത് അതാ നിങ്ങെൾ ഉദ്ദേശ്‌ചെത്?
എറച്ചിപ്പത്തിരീന്ന് പറയ്ണെ ഞങ്ങെള് ഇതെ
അതെന്നെ സമൂസാ ഷീറ്റും ഷീറ്റും നമ്മെ ആഹ് നമ്മളതിന് എർച്ചി വടാന്ന് പറ്‌യല്
ആഹ് ലെയെർ ലെയെറ് ലെയെറായിട്ട് വെച്ചിട്ട്ണ്ടല്ലോ
ആഹ് അതന്നെ അതിന് നമ്മള് ർ ച്ചി വടാന്ന പറയല് നിങ്ങളാടാ എർച്ചിപ്പത്തിരീന്ന് അത്കൊണ്ടാ എനിക്ക് സംശയായേ
അതെങ്ങെനേ ഇങ്ങെള് ഇണ്ടാക്കപ്പാേ?
അത് നമ്മെള് മൈ മൈതേനം ഫസ്റ്റ് കാെഴ്ക്കും എന്നിട്ട് തായ്റ്റ്ന്‌ നല്ല കട്ടീലാക്കീട്ടെന്നെ പുട്ച്ച്ട്ട് അയ്ൻസ് ബോൾസാക്കു ബോൾസാക്കീറ്റ് അത് ഇങ്ങെനെ പരത്ത്യും ഓരോന്നും പരത്തി പരത്തി എട്ത്ത്ട്ട് ആഹ് കട്ടെയ്യും ഏഹ് രണ്ടു ഭാഗായ്ട്ട് കട്ടെയ്യും എന്നിട്ട് പ്രിയേ മസാല നമ്മെള് ആക്കി ആക്കുവല്ലോ നമ്മെള് ഉള്ളില് ത് പച്ചമൊളെക് അതെല്ലാം ഇട്ട്ട്ട് നമ്മെള് മസാലയാക്കുവല്ലോ അപ്പൊ ആ മസാല നമ്മള് അയ്ന്റത്ത് ഇട്ട് ട്ട് കോക്കൂട്ടുവാ ചെയ് എന്ന്ട്ട് ചെറ്ങ്ങനെ എന്തെങ്കിലും ഡിസൈന് പോലെ ഈടെ ഏഹ് ചുരു കൂ അല്ലെങ്കില് വേറെ എന്തെങ്കിലും അതെ അതിന്റെയെന്നെങ്ങി പ്പാെ ഇ കട്ടിങ്ങിന്റെയിതെല്ലാംണ്ടല്ലോ അപ്പൊ അയ്നെ കൊണ്ട് ഇങ്ങെനെ ഓരോ ഡിസൈനാക്കി കളിയും ട്ട് അങ്ങെ നെയ്യിലിട്ടിട്ട് പൊരിക്കല് അങ്ങനെയാ നമ്മെള് ചെയ്യെല്
ഞാൻ ഉം ഞാൻ താ ഇബ്ടെ സമൂസാെക്കെണ്ടാക്ക്ണെ പോലെ ക്ഷെ ഞാം പർഞ്ഞതതല്ലാ
ആഹ് ആഹ് നിങ്ങെള് വേറെ ഏതെങ്കിലും അയ്രി
എർച്ചിപ്പത്തിരില്ല എർച്ചി കേക്കാ അങ്ങെനെ എന്തോ പറയാ
ഓഹ് അങ്ങൻത്തെ ആഹ് ആഹ് ആഹ് വേറെന്താ എന്നാല് ഓഹ് വെക്കട്ടേ
ആഹ് ന്നാ ശെരിട്ടോ
ഓക്കെ
ഉം